ആഹ് പറഞ്ഞോ
ആഹ് മുറ്റടിക്കൻ മടിച്ചിരുന്ന മയപെയ്തപ്പോ
ഇല്ല മയെയ്തെടാ മഴെയ്ത് മഴ നല്ല മഴ എന്താവോ ആ മയ കഴിഞ്ഞ് അടുത്ത മയ ഇരിട് കുത്തി വര്ണ്ട് രാവി ആഹ് രാവിലെ എറങ്ങീക്ണ്
മുറ്റടിക്കാന്
ഉം രാവിലെ ഇറങ്ങി അപ്പോനി വേറെ ഓ രോന്ന് തിരിഞ്ഞ് പിന്നെ ഇബ ഇങ്ങനെ കരിമ്പളേ
ഉം
അത് കഴിഞ്ഞ് പിന്നെ പിന്നെന്നോട്ടെ റങ്ങിയാപ്പതിന് മയയ്ത് പിന്നെ വെള്ളിയാഴ്ചയതോണ്ട് ഞാൻ പറഞ് ഇച്ച്ന്ന് വെള്ളിയാഴ്ച ആയതോണ്ട്
മക്കൾക് നേരത്തെ സ്കൂളിലും പോണ്ടിവരും കുറച്ച് ബിസി ആയിരിക്കും
ആഹ് സ്കൂൾ വണ്ടി സ്കൂൾ വണ്ടി കൊറച്ചണ് നടക്കാണ്ട് ഇല്ല ഇല്ല ഇവിടെ അ സ്കൂൾ വണ്ടി കൊറച്ച് നാ ഉം സ്കൂൾ വണ്ടി നാലര മുക്കാ ആ നാലരക്ക് വെരും അപ്പം കൊറച്ചണ് നടന്ന് പോണം. കാണൂല അമ്മള് അമ്മളെ റോഡ് ചെറിയെ റോഡ് ആയതോണ്ടെ അമ്മളെ റോട്ടിന് വര ല്ല വല്ല്യയ റോഡിണ്ട് അപ്പർത്ത് ആ റോട്ടി മക്കെ വരൊള്ളൂ. പോണം ഉ. ആഹ് പോയി കൊണ്ടരണം മയ ക്കാവുമ്പളാണ് ഇഞ്ഞിപ്പൊ നാളെ ഷൂട്ട ഔട്ട് ഇണ്ട് പറഞ്ഞ്. ആ ചെറ്തിനെ കൊണ്ടോവലെ ന്നെയാണ് കൂട്ടിക്കാണ്ടെന്നെ പോവല് ആരു ഇല്ല്യല്ലോ? നാളെ ഇഞ്പ്പ ഷൂട്ട് ഔട്ട് ഇണ്ടൊല്ലോ ഉച്ചന്റെ ശേഷം? പോണം. അതിപ്പോ ഈ ജേഴ്സി ഇട്ടുകാണ്ട്ണ്ടല്ലോ എല്ലാ സ്കൂളിലും പരിപാടി.
ആഹ്
ഏഹ് അവിടൊന്നുല്ല?
ആഹ് ഇവടെ ക്കണ്ട് പിന്നെ ഇന്റെ മോള് കൊറച്ച് വലുതായില്ലേ അപ്പം പിന്നെ ഓള് അങ്ങൻത്തേയ്നൊന്നും ഇതാക്കലില്ല.
ചെലോട്ത്തൊക്കെ കഴിഞ്ഞ് ക്ണ് പരിപാടിയാളൊക്കെ ഇവടെ പ്പൊ നാളേണ് പറഞ്ഞ് ഈ മയെത് നല്ല രെസണ്ടാവും ഷൂട്ട്ഔട്ട്.
അപ്പ നാളെ ശനിയാഴ്ച സ്കൂളിള്ളെ ദിവസ?
ശനിയാഴ്ച്ച സ്കൂൾ ഇണ്ടാവലില്ല ഈ ഷൂട്ട് ഔട്ടിന് മാണ്ടി വെച്ചതേയിക്കോല്.
ഉം അതായിരിക്കും.
ആഹ് ശെനിയാഴ്ച്ച ലീവ്ള്ള ദിവസാണ് അത് രണ്ടീസാണ് ലീവ് ഇണ്ടാവല്. ഒന്ന് കെടുക്കാ വിചാരിച്ചു ഈ രാവിലെ ആവുമ്പളെ ഈ മയത്ത്.
ഹി ഹി
മറ്റേത് അഞ്ചര ആകുമ്പോത്തിന് തട്ടിപ്പെടഞ്ഞ് നീച്ചണ്ടേ? അഞ്ചര ചെലപ്പോ മൂന്നരക്ക അറിയും ചെലപ്പോ നാലണിക്ക് അറിയും. അയില് പിന്നെ അപ്പ ഇബൻ കരീം ചെറുത് കരീം. അപ്പൊ പിന്നെ ഓന്റെ അടുത്ത് അവടന്ന് കെടുക്കുമ്പോത്തിന് പിന്നെ ആ ത് ആറ് മണിയാവും ആഹ് ഇന്ന് ഏഴ് മണ്യായിക്കണ് അപ്പൊ ആന്ന് ആഹ് ഒരാളും കൂടി ഇല്ലാതാവുമ്പളെ
അവർക്കൊന്ന് പാല് കൊടുത്ത് കെടന്നാ ഞമ്മള അറിയൂല
അറീല അപ്പൊ മൂന്ന് അപ്പൊ ഇന്ന് ഏഴുമണിയായിക്കണ് ഓനെ വിളിച്ചികാണ്ട് ഞാൻ പോയി ഇന്നട്ടും ഓൻ നീച്ചിട്ടില്ല.
മദ്രസില് പോണ
എല്ലാ അവടെ അവടെ മദ്രസ്ണ്ട് മദ്രസ് സ്കൂളും കൂടെ
ആഹ് അപ്പം പിന്നെ അവിടെ പോവായിരിക്കും
ഒമ്പണിക്ക് ക്ലാസ് തൊടങ്ങും എട്ടരാവുമ്പോത്തിന് വണ്ടി വെരും
ആഹ് അടുത്തന്നെ
അല്ലല്ല വണ്ടിക്ക് പോവാണ്ട്
പിന്നെ ആഹ് അതെന്നെ ഞാൻ ചോയിച്ചെ എല്ലാ സ്കൂളിലും വണ്ടിയാണല്ലോ ആദ്യം
ആഹ് ഇപ്പൊ എല്ലോട്ത്തും വണ്ടിണ്ടല്ലോ അപ്പൊ ആദ്യൊക്കെ ഞമ്മളെ അടുത്തുള്ള സ്കൂൾ ക്ക് വരെ ഞമ്മള് നടന്നേ പോയിന്നത്.
ആഹ് ഞാനൊക്കെ ഞാനൊക്കെ മൂന്നാല് കിലോമീറ്റർ നടന്ന് വന്ന് കാണ്ട ഹൈസ്കൂളൊക്കെ പഠിച്ചത് ഈ യു പി അച്ചേക്കന്നെ
അങ്ങൻതന്നേണ് കാര്യങ്ങളൊക്കെ അന്നൊക്കെ രസേന്നല്ല ഈ മയത്തൊക്കെ നടന്ന് പോകുമ്പോൾ രസേനി പാട ത്ത്കൂടിയും വെള്ളത്തി കൂടിം ചെലെ ചെലെ ആഹ് ആഹ് ചെലേ മക്കള് ആഹ് ചെലേ മക്ക ക്കള് ചാടും വെള്ളം കെട്ടിരിക്കുന്ന കണ്ടിണ്ടെ നമ്മളെ അടുത്ത് വന്ന് ചാടി കളിച്ചും അങ്ങനെ നനഞ്ഞ് അതൊക്കെ ഒര് രസേനി
അങ്ങനെ എന്തെങ്കിലും വണ്ടി പോക്മ്പം യൂണിഫോമൊക്കെ വ
ഉം അതൊക്കെ രസേന്ന് ഇന്ന് ഇപ്പം എവിടെ ഇന്ന് കുട്ട്യാളൊക്കെ വണ്ടിലല്ലേ ആ ഇപ്പൊ കാലം അങ്ങനേണ് അപ്പൊ കാലം അങ്ങനേണ് ഞമ്മക്കൊക്കെ മൊ മൊബൈൽമല് ഞമ്മളൊക്കെ മൊബൈൽമെലെന്തെങ്കിലും അറിഞ്ഞീനാ എന്തെങ്കിലും നമുക്ക് എവിടെങ്കിലും ഒക്കെ ഒരു മൊബൈല് കാണുംന്നല്ലാതെ ഇപ്പൊ മക്കള് സ്കൂളിട്ട് വന്നാല്ണ്ട് മൊബൈല്
ജനിച്ച് വീഴ്ണതേ മൊബൈലിക്കാ
ജനിച്ച് വീണേ മൊബൈൽമക്ക
നക്ക് ഭക്ഷണം കഴിക്കണെങ്കിലും വേണം വെറുതെ ഇരുക്കാണെങ്കിലും വേണം
ഉം എല്ലത്തിനും വേണം പഠിക്കാൻ പറഞ്ഞാ മ പഠിക്ക്ണതും ഇണ്ടയില് ഇട്ടൊടുത്താ മക്കൾ നോക്കൂല ഓൽക്ക് വേറേണ് ഇവിടെ ടാബും ഇണ്ട് ഫോണും ഇണ്ട് ഇന്റെ ഫോണുംണ്ട് എന്നിട്ട് ഇന്റെ ഫോണിണ്ട് ഓഫ് ആവുമ്പോ ടാബ് എടുക്കും ഇങ്ങട്ട് ഇപ്പം ഞാൻ ഫോൺ കൊടുക്കു ക്കല്ല്യ കാരണം ഫോണ് ഇപ്പോ വീണ് വീണ് ഫോണില് ചാർജ് നി ക്കാതായി അൻപതായ ഫോണ് കാണാ ആഹ് കടുുമ്പോ അമ്പപതായയാൽ നേരെ കെട്ക്ക്മ്പോ അൻപത് ആയാൽ നേരം വെളുക്കുംമ്പോത്തിനു സ്വിച്ച് ഓഫ് ആയി നമ്മള് സമയം നോക്കാ നോക്കുമ്പോ ഫോൺ ഓഫ് ആയിണ്ടാവും
ബാറ്ററിക്ക് എന്തേം പ്രശ്നായിരിക്കും
എന്തേം പ്രശ്നം ഇണ്ടാവും
ഉം ഇവിടെ തന്നെ ഫോണ് പഠിക്കാൻ പറഞ്ഞ് ഞമ്മളൊക്കെ എവിടെങ്കിലും ഒക്കെ നോക്കിയും ചോയിച്ചും പറഞ്ഞും അങ്ങനെ അല്ലേനോ ഏയിതീന്ന് പല ബുക്കുകളും തെരഞ്ഞും എന്താ ഇപ്പൊ എന്താ ഒക്ക ഗൂഗിള്ലണ്ട് ചെയ്യാ അല്ലെങ്കിൽ ചാറ്റ്ജിപിട്ടിനോട് ചോദിക്കർഞ്ഞ്ക്കാണ്ട് ആഹ് കൊസ്റ്റ്യനൊക്കണ്ട് ഫോട്ടോ എടു
അതന്നെ അ അന്നത്തെ കാലത്തൊക്കെ ഞമ്മള് ശി ചിത്രങ്ങളൊക്കെ ഒട്ടിക്കുമ്പോ ഞമ്മള് പശേറ്റ് ഒട്ടിക്കലാ എല്ലാം ഞാൻ വറ്റിയേറ്റ് ഒട്ടിക്കലാ ഇന്ന് അതെല്ലാ ഇന്ന് അതുമത്തന്നെ സ്റ്റിക്കറുള്ള മോഡലാ വരുന്ന ഒക്കെ ഇപ്പ ഇന്റെ മോൻക്ക് ആനിമൽ സ് ഒട്ടിക്കാണ്ടായിട്ട് ഞാൻ പറഞ്ഞു പശക്കുപ്പിയും വാണംന്നറിഞ്ഞപ്പോ അപ്പൊ അയിന്റെ ബാക്ക് തന്നെ പശ നമ്മളെ നെയ്സിൽപ്മായിരി
ഉം
അത്‌ണ്ട് കീറിങ്ങാണ്ട് അത് മ്മെതന്നെ പശ
അയി ഞാൻ ഇന്റെ മോള് അങ്ങനെ എൽ കെ ജിയില് ആയിനന്ന് ഇൻക്കത് അറിയില്ലേന്നു അങ്ങനെ പർച്ച കിട്ടുംന്ന്
മാത്രയേ ക്കും അങ്ങനെ കിട്ട്ന്നത് അപ്പം ഞാന് ഓരെ കൂടെയുള്ള കുട്ടികളോട് ചോദിച്ചപ്പോ ഓര ഒക്കെ പറഞ്ഞ് ഓര്ക്കൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ട് ഒട്ടിക്കാൻ സുഖം പശന്റെ ആവശ്യല്ല.
ആഹ് ഞാന് എന്നിട്ട് എനിക്കത് അറിയില്ലായിരുന്നു അങ്ങനെ സ്റ്റിക്കറാണെന്ന് ഇങ്ങട് ഞാനത് പശ വെ വെച്ച് ഒട്ടിച്ചു
ആഹ്
പിന്നെ അങ്ങനെ കൊറേ ആനിമൽസ് ഇണ്ടാവും ബോഡി പാട്സ് ഇണ്ടാവും ബേഡ്സ് ഇണ്ടാവും അങ്ങനെ കൊറേ സംഗതി ഉണ്ടാകുമ്പോ ഒരി സുഖം ഇങ്ങനെ പറ ച്ചപ്പാണ് പോന്നു അന്ന് മുതലായി ഇൻക്ക് ഇതങ്ങനെ കിട്ടുന്ന് വിവരം ഇണ്ടായത് ആഹ്
ല് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് അപ്പൊ അതിന്റെ ബാക്കില് വേറെ സാനം അപ്പോളാണ് സ്റ്റിക്കറാണന്ന് മനസ്സിലായത്. ഇപ്പം എല്ലാ സാധനവും സ്റ്റിക്കറല്ലേ ആഹ് ആഹ് അല്ല അല്ല അതന്നെ ഞാന് കട്ട് എയ്തപ്പളേ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ നിന്നപ്പോ ഞാൻ കീറി നോക്കിയതാണ് അപ്പോളാണ് സ്റ്റിക്കറാന്ന് അറിഞ്ഞേ
ഉം ഇപ്പള്ള കാലങ്ങളൊക്കെ അങ്ങനെയല്ലേ ഇപ്പൊ മുമ്പെത്തായിരി മക്കളാ നടത്തി നടത്തി വിടാനും പറ്റൂല സ്കൂൾക്ക്
ആഹ് അവര അവിടെത്തിയോന്ന്ള്ള ഒരുതും പല കാലവും അല്ലേ ചെറിയ കുട്ടികളെ പോ എടുത്ത് പോവലും മയക്ക്മരുന്ന് ഇതും പിടിക്ക്ണ കാല ഹലോ
പിന്നെ
പോയോ റേഞ്ച് പോയോ
ഹലോ
ആ റേഞ്ച് പോണ് ഉണ്ടോ
ആ അത് കോള് വന്നതാണേ അത് എന്താണ് ഫ്രീ ഇണ്ടോയിച്ചപ്പോ എട്ത്ത് എന്ന് പറഞ്ഞപ്പോളേ
ആഹ് ആ ആ
ഉം പിന്നെന്തൊക്കെ
ഏ നല്ലന്നെ നമ്മളെ എൽ പി ക്ലാസ്സിലെ കു കുട്ടികളെ എട്ത്ത് വരെ ഇപ്പം മയക്കുമരുന്നിൻ്റെ ഇതാണ് പറയാ മുട്ടായി ആയിട്ടും പലതായിട്ടും
എന്തെല്ലാം മോഡല് സാധനങ്ങളുണ്ട് മയക്കുമരുന്നായി വരുന്നത് അറിയോ
പല മോഡല് ഏതായാലും ഇപ്പൊ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ കിട്ടിയൊരു മെച്ചാണ് തൂഫാന്
ആഹ് ആഹ് ആഹ് അതെന്താണ് സംഭവം അത് ഓരോരുത്തര് പറഞ്ഞ് കേട്ട് എന്താന്ന് മനസ്സിലായില്ല എന്താ സംഭവം എന്താ
അത് മയക്കുമരുന്നുകള് ഉപയോഗിക്കുന്നോലെയും അത് കച്ചവടം ചെയ്യുന്നവരെയും
ഉം പിടിക്കാ ആ കണ്ടോലെ ഞമ്മള് പറഞ്ഞു കൊടുക്കാ
ആഹ് ഞമ്മക്ക് ഞമ്മള് നമ്മളറിയണോലാരെങ്കിലും അങ്ങനെ ചെയ്യണോലുണ്ടെങ്കി
നമ്മൾ പറഞ്ഞ് കൊടുക്കണം
പറഞ്ഞ് കൊടുക്കാം നമ്മള് അഡ്രസ് ഇതൊന്നും പറയേണ്ട തോന്നുന്നുണ്ട് നമക്ക് ഇങ്ങനെ സ്നേ ക്കിള്ള വിളിച്ച് പറയാ അങ്ങനെ എന്തോ ആണ് അങ്ങനെ
ഏഹ് അതാണീ തൂഫാന് തൂഫാന് പറഞ്ഞത് ല്ലേ ആഹ്
വാ
അപ്പൊ തൊടക്കം തന്നെ തൂഫാനേനി അപ്പൊ അത് തൂഫാൻ തന്നെ അങ്ങടാക്കി ആഹ് ശെരി എന്താ മനസ്സിലായി ഞാനും കണ്ടിക്കണ് ഇതിലൊക്കെ യൂട്യൂബിലൊ എന്താ സംഭവംന്ന് നമുക്ക് നോക്കിയിട്ടില്ല ഉം
നമ്മളേ കു ട്ടികളിപ്പോ എത്ര ഗേൾസിനെയാണ് പെൺകുട്ടികളെയാണ് പിടിക്കണത്
ഏഹ് ശെരിയാണ് ശെരിയാണ്
ആണായാലും പെണ്ണായാലും ഒക്കെ ഇപ്പം ഞമ്മക്ക് ആണാണെന്നും പറയണ്ട പെണ്ണാണെന്നും പറയണ്ട ഓര് വളർന്ന് വരുന്ന സാഹചര്യം കാലഘട്ടം ഒക്കെ ഇപ്പം അങ്ങനെയാണ്
അങ്ങനെയാണ് അതെ ശെരിയാ ഇപ്പൊ ഒന്നും ഒറ്റക്ക് പൊറത്ത് വിടാൻ പറ്റാത്ത കാലല്ലേ പണ്ടൊക്കെ നമ്മള് എവിടെല്ലാം നമ്മള് എവിടെല്ലാം എത്തീനി നമ്മള് ചങ്ങായ്ച്ച ആഹ് ചങ്ങായ്ച്ചികളൊപ്പൊ അവിടെയും ഇവിടെയും
ആഹ് ഇപ്പ ഉം ഇപ്പൊ ചങ്ങായ്ച്ചകളെ വീട്ടി ക്കൊക്കെ പോവാണെങ്കി നമ്മള് തന്നെ എത്ര പ്രാവശ്യം വിളിച്ചോക്കും ഞാൻ വിളിക്കൂട്ടോ പെരുന്നാക്കൊക്കെ പോവാണെങ്കി അവിടെ എത്തിയോ പോവുന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വിളിക്കും ഓളെ ഫ്രണ്ട്സിന്റെ ഉമ്മാരും ഇങ്ങട്ടും വിളിക്കും ഓര് പോന്നില്ലേ എന്താ ഇത്ര നേരായിട്ട് കാണാത്തെ നമ്മക്കിത് ബേജാറാണ്
ആഹ് അതന്നെ ഇങ്ങനെയൊക്കെത്തന്നെയാണ് ഇപ്പുള്ള കാലം
നമ്മളെ കാലത്ത് ഇങ്ങനെ ഒരു ഇതില്ല ഇയ്യോ അമ്മക്കൊക്കെ ഇതില്ലാറെക്കൊറെ തന്റേടോ ഒരു ബോധൊക്കെ ഉണ്ടായിന്നാ തോന്നണെ
ആഹ് ആഹ് ഒന്നുല്ല്യാ ഇപ്പൊക്കെ ബോധം ഉണ്ടാവാൻ എന്തേലൊക്കെ കൊടുക്കേണ്ടി വരും
ആഹ് ഇവല് ഇവിടെ വേറണ പോലൊരു സാധനം തന്നാ ഇവലകതൊക്കെ വാങ്ങി പോന്ന് അത് കഴിച്ചോക്ക് പറഞ്ഞാ കഴിച്ചും ചെയ്യും ആഹ് തോതിലാണ്
ആഹ് -ആഹ് പിന്നെന്തൊക്കെയാ
ഒക്കെ നല്ലന്നെ മോനൊറങ്ങിയോ
ഓന് ഒറക്കുണ്ട് ഓന് ഒറങ്ങിയാലും പ്രശ് നാണ് മൂന്ന് മണിയായ ന ന നാലുമണി നാലര ആവണം നാലരായായാലേ ഇന്നലെ ഒറക്കത്തൂന്ന് ഓലെടുത്തോണ്ടോയി
ആഹ്
ഓന്റെ ഉപ്പ പറഞ്ഞ് ഓനെ അവിടിട്ട് പോണ്ട ചിലപ്പോ ഞാനങ്ങട്‌ എത്തുമ്പോ ത്തേനും കരഞ്ഞാലോന്നുള്ളയിതിലെ
ആഹ് നമുക്ക് പറയാൻ പറ്റൂല ചെലപ്പോ അവരില്ലാത്തപ്പൊ ഓല് ആകെ പേടിക്കും ചെയ്യും
തന്നെ തന്നെ
ത്തിലായിട്ടോള്ളൂ നട
ചോറിടാൻ ആഹ് നടക്കാൻ ഓനക്ക് തോന്നണം എന്നാ ഓ നടക്കല് ഇരിക്കലൊക്കെ ഒണ്ട് മറ്റേതോന് നെരങ്ങലും കരച്ചിലും
ആഹ് ഏട്ടനങ്ങട് കണ്ടാലെ ഏട്ടന്റെ കൂടെയാണ് ഓടിക്കളിച്ചല്
ഒന്നരന്റെ കുത്തിവെപ്പോക്കെ എടുത്തോ അതാണ് നമുക്ക് ഒരു പേടിള്ള കുത്തിവെപ്പ്
എന്ന ഒക്കെട്ടാ
ആഹ് ആയിക്കോട്ടെ
ആഹ് ശരി